ഹലോ ആഹ് ആഹ് കേൾക്കണ്ട്
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം
ഉം ഇവിടെ അങ്ങനെ പോണു കൊഴപ്പില്ല ആഹ് പണിയൊക്കെ ഒരുങ്ങിയോ
ആ റെഡിയാവണ് അവിടൊക്കെയായോ ഫുഡോക്കെ ആയോ
ആഹ് ആവണു ചോറ് വെച്ചു കറി വെക്കണം ഉം രാവിലത്തെ കഴിച്ചോ
ആഹ് രാവിലത്തെ കഴിച്ചു.
ഉം സ്കൂളൊന്നും ഇല്ലാത്ത കാരണം ല്ലേ
ആഹ് സ്കൂളൊന്നുല്ല രണ്ട് മൂന്ന് ദിവസം ലീവ് ആണ് ഉം ഇവിടോണ്ട് രണ്ട് മക്കളാണ്
ആഹ് ആഹ് പഠിക്കുന്നവരാ?
ആഹ് മൂന്നിലാണ് വലുത്
ആഹ് ആ ഹ് അടുത്താ സ്കൂള്?
ആഹ് അടുത്തന്നേ സ്കൂൾ വണ്ടിക്ക് പോണം.
ആഹ് ആഹ് മഴയുണ്ടോ?
മഴ ഇന്ന്ല്ല ഇന്നലേ നല്ല മഴ ഇന്ന് നല്ല വെയില ഉം അവിടങ്ങനെ തന്നെ?
ഇന്നലെ അധികം പെയ്തില്ല ഇന്നാലും
ആഹ് ആ ഹ്ആഹ്
ഏയ്യ് അധിക നേരൊന്നൊണ്ടായിരുന്നില്ല കൊറച്ചു നേരം ഉണ്ടായിരുന്നു
ആഹ് ഇന്ന് നല്ല വെയിലാല്ലേ
ഉം ഇന്ന് ഇത്ര നേരം മൂഡിലണ്ടായിരുന്നു പെയ്യും വിചാരിച്ചപ്പ വെയിലാണ്
ആഹ് ഇവിടെ മൂഡലല്ലേ നല്ല വെയില് തന്നെ
അതെ ഉച്ച കഴിഞ് കഴിഞ്ഞാൽ അവസ്ഥ എന്താണാവൊ പെട്ടെന്നല്ലെ എല്ലാം മാറ
ആഹ്
അതെ അൽക്കും കുളിയൊക്കെ കഴിഞ്ഞോ
ഇല്ലല്ല എടുക്കണം
ഉം ഉം
കിച്ചൻ ആദ്യം എടുക്കാ
അതെ പിന്നെ വൃത്തിയായിട്ട് ഇരിക്കുവല്ലോ അങ്ങയൊന്നും ഇല്ലല്ലോ അല്ലെ
ആഹ് പിന്നെ കുളി കഴിഞ്ഞാൽ ആഹ്
ആഹ് ആഹ് വേറെ എന്തൊക്കെ
ഉം അവിടെ കഴിഞ്ഞോ അലലൊക്കെ കഴിഞ്ഞോ
എന്താണ്
അലക്കലൊക്കെ കഴിഞ്ഞോ
ആഹ് ഒരു സെക്ഷൻ കഴിഞ്ഞു അടുത്ത സെക്ഷൻ ഉണ്ട് അങ്ങനെയൊക്കെ
ആഹ് മെഷീനിൽ ഇടലായിരിക്കും
ഇല്ല മെഷീനില് അധികംല്ലപ്പൊ അപ്പൊ പിന്നെ അതൊക്കെ അന്നന്നേക്ക് ഉള്ളതല്ലേ ഒള്ളു അപ്പോ ഏ കുളിക്കളേന് മുമ്പ് ഇതൊന്ന് കഴിഞ്ഞു ഇനിപ്പൊ കുളിച്ച് കഴിഞ് ഇള്ള അവനാന്റെ ഇണ്ട്
ആഹ് ആഹ് മക്കളൊക്കെ ചെറിയ മക്കളാ
മക്കള് ഒരാള് യു കെ ജിൽ പഠിക്കുന്നു ഒരാൾക്ക് ഒരു വയസ്
ആഹ് ചെറുതാല്ലേ
ചെറുതാണ്
ഒറങ്ങണോ
ഒറങ്ങായിരുന്നു ഇതാ ഇപ്പൊ സൗണ്ട് കേട്ടിട്ട് എണീറ്റു
ആഹ്
ആഹ് ഞാ അവൾക്ക് കഴിക്കാൻ
അവരൊറങ്ങുമ്പളാണ് പണിട് ക്കാൻ കഴിയല്ലേ
ആതെ ആൾക്ക് കഴിക്കാൻണ്ടാക്കാൻ പോവ്വായിരുന്നൊ അപ്പോ അപ്പോഴൊക്കും നീറ്റു. ഇനിയിപ്പോ കയ്യിൽ വെച്ചിട്ട് ണ്ടാക്കണം
ആഹ് എന്താ മുത്താറിയ
മുത്താറി ഒരു നേരേ കൊടുക്കുള്ളൂ, വൈന്നേരം കൊടുക്കും ഇപ്പൊ റേ മാ ആഹ് ഓട്സ് കലക്കിയിട്ട് രാവിലൊന്ന് കഴിച്ചു, ഇനി പ്പൊ ഒറങ്ങി നീറ്റപ്പളെയ് ഇത്തിരി ഓട്സ് അധികം കൊടുക്കില്ല ആദ്യൊക്കെ കൊർ ഇനിപ്പോ ഉച്ചയാക്ക് ചോറന്തേലും കൊടുക്കും ആഹ് അപ്പൊ ഇപ്പൊ ചെർതായിട്ടെന്തേലും കൊർച്ച് അഞ്ചാറ് വായ കഴിക്കാൻ പാകത്തിനെയ്
ആഹ്
രണ്ട് മൂന്ന്സം ലീവ് കിട്ടിയല്ലോ ലേ
സ ലീവ് കിട്ടി
അതെ പെര്ന്നാളും മുഹറക്കെ കഴിഞ്ഞില്ലേ നോമ്പും കാര്യങ്ങളൊക്കെ
ആ അങ്ങോട്ട് പോവാ കൊടുക്കൂല
ആഹ് രാവിലെണ്ടാവും ല്ലേ അപ്പൊഇന്നലേ ണ്ടാവോ
ന്നലെണ്ട്
അമ്മ ആമ്മല്ലേ ന്നലില്യ ലേ
ഏഹ് ന്നലെല്ലാരുന്നു
ആഹ് ആഹ് കേ ഐ എന്താ ഞാനോ
അല്ല മോനെയാ നൈസറിതെ മോളോ
ആഹ് ആഹ് പഠിക്കുവാണേ ഡിറ്റേഷൻ പറഞ്ഞിട്ടുണ്ട്
ആഹ് ആഹ്
അയ്ന്ള്ളത് നോക്കി നോക്കാ മൂന്ന്സം കിട്ടിയാലും മുപ്പൂസം കിട്ടിയാലും പഠിക്കാൻ ഭയങ്കര ഹ് ഹ്.. സമയെടുക്കും അപ്പപിന്നെ നേർത്തെ കൂട്ടിട്ട് ഓരോന്നോരോന്നൊക്കെല്ലേ പഠിക്കാൻ പറ്റൂ കൊറേ വാക്ക്‌കളൊന്നിച്ച അവർക്ക് മണ്ടേ കേറില്ലല്ലോപ്പ തൊടങ്ങിട്ടല്ലള്ളൂ ഉം എന്താച്ച കേക്കുംല്ല
ശരി
അംഗൻവാട്യൊ
ഹലോ ആഹ് നേഴ്സറി പോകുന്നന്നെ മുന്നേ അങ്കവാടിൽ പോയിരുന്നോയ്ക്ക
ആഹ് പോയിരുന്നു പോയിരുന്നു
ആഹ്
അങ്ങൻവാടി പോയിരുന്നു
ആഹ്
ന്നാലും അവിടെ പഠിപ്പിക്കില്ലല്ലോ
ആ അടപഠിപ്പിക്ക്ല്ല, വക്ക് പോ പോണതെ റെഡി ആവുള്ളു ലേ
ആഹ് കരച്ചിലില്യാണ്ടിരിക്കുന്ന് മാത്രേള്ളൂ പിന്നെ ആഹ് അക്ഷരങ്ങള് ആന്നുള്ള- ഏ എന്നുള്ളത് എന്ത ഒരു അക്ഷരം പഠിപ്പിച്ചു ല്ല വി എ എൻ വൻ അപ്പൊ പോവാനുള്ളരു മടി ഉണ്ടാവില്ലേ പക്ഷെ രാവിലെ നീക്കുന്നതിനനുസരിച്ചിരിക്കും മടിയില്ല
ആഹ ആഹ
നോത്തെ നീച്ച വാശിയാവും
ആഹ ഉറക്ക ആഹ
സ്കൂൾ ബസ്സും മ്മടെ ഉറക്കത്തി ന്ന് ന്ന് ത്തില്ലല്ലോ ആ നേരാവുമ്പളേക്ക് എത്ത വണ്ടേ എട്ടര മുക്കാൽ എട്ടരയക്ക ആവുമ്പോഴേക്കും എത്തും കൊറച്ചുണ്ട് റോഡ ബസ്സ് റോട്ടിക്ക് എത്താൻ കൊറച്ച് ദൂരംണ്ട് അഞ്ച മിനിറ്റ് ഉണ്ട്
ആഹ
അപ്പൊ അനേരം ആവുമ്പോളേക്കും എത്തണം എന്നുണ്ടെങ്കി ഏഴേ ഏഴ ഒക്കെ ആവുമ്പോഴേക്കും നീ ക്കണം എന്നാലേ കൊറച്ച കാച്ചിലും പാട്ടൊക്കെ കഴിഞ്ഞ്
ആ ആ ആാ
രണ്ട് വായ കഴിപ്പിക്കൊക്കെ ആണല്ലോ ആ നേരത്തൊന്നും കഴിച്ചാലും പോവില്ല
ആഹ
പി സ്നാക്സ് കൊടുത്ത വിടും പത്തുമണിയൊക്കെ ആവുമ്പോ ഒരു ഒരു സ്നാക്സ് കഴിക്കും സ്കൂള് ചേന്ന്ട്ട ആടെ കുട്ടികൾക്ക് കൊടുത്തു തന്നോ
ഇവിടെ കൊടുത്തിണ്ട് ഗവൺമെന്റ് സ്കൂളാണ് ആഹ ആഹ ആ
അപ്പൊ സ്നാക്സും കൊടുത്ത വിടണം ഉച്ചക്ക്
ഉച്ചക്കും കൊട് ത്ത് ടണല്ല ആ അപ്പൊതിന് ഫുഡാക്കും വേണംല്ലേ
ആഹ
ഉം
എന്തേലും അവർക്ക് പിന്നങ്ങനെ നിർബന്ധല്ല്യല്ലോ അവർക്ക് എന്തേലും ഉപ്പേരിം കാര്യങ്ങളൊന്നും മാണ്ട അവര്ക്ക് ഫ്രൈ ചെയ്തിട്ട്ള്ളന്തെങ്കിലൊക്കെവുംമാണ്ട അത് ഈ ഉരുളക്കിഴങ്ങ് പൊരിച്ചത് അങ്ങനെ വേകം പണി വേകം കൊഴപ്പൂല്ല്യാ പെട്ടന്നാവും അല്ലാണ്ട് രണ്ട് കൂട്ട ട്ടം നാല് കൂട്ടം വേണംന്നുള്ള നിർബന്ധംല്ലൂല്ലോ ഒരു തൈര്ട്ട് കൂട്ട്യാലും മതി പുളിയൊക്ക തട്ടി തൈര്ണ്ടെങ്കി ഇഷ്ട്ടാണ് പിന്നെ വല്ല ഉപ്പേരി മ ക്കെ ഉപ്പേര്യായിട്ടല്ല ഉരുളക്കിഴങ്ങ് പൊരിച്ചതോ വഴുതനങ്ങ അങ്ങനെന്തേ
ആഹ് കയ്ക്കൂലേ ആഹ്
ആഹ ചൂടോടുകഴിക്കാൻ പറ്റില്ല ഉച്ചയാവ്മ്പതേനും തണ്ത്ത് പുളിച്ചിരിക്കുംന്നാലും അങ്ങനത്തെക്കെ കണ്ടഴിഞാ ഇഷ്ടാണ് അല്ലാണ്ട് ഉപ്പേരി തേങ്ങരച്ച അങ്ങനക്കെ വെച്ചഴിഞഞ്ഞാ.. എരിവും ഒന്നും അ കഴിക്കാനങ്ങനായിട്ടുല്ലല്ലോ അധികം എരിവ് കഴിക്ക ക്കില്ല അപ്പൊ നമ്മളെന്ത് സ്പെഷ്യല്ണ്ടാക്കിയാലും അവന് പറ്റില്ല ഇങ്ങനെന്തേലുണങ്കില് കൊഴപ്പല്ല അപ്പപിന്നെ ചോറ് വെക്കണ്ട ഒരുപാട് മാത്രോള്ളു അത് ത്തിരി കുക്കറിലി ട്ട് വെച്ചഴിഞാലും
കൊയപ്പല്ല ആഹ ഒറ്റക്കാ വീട്ടില് ഇങ്ങളെന്നെയൊള്ളു
ഞങ്ങ് അല്ല അമ്മ ഇണ്ട്.
ആഹ്, അമ്മണ്ട് ആഹ്, ആഹ്.
ഉം, ഓള് ഒരുമിച്ചിട്ട ഞാൻ ഇപ്പ എന്റെ വീട്ടിലാണ്. ഇബടെ ഞാൻ എന്റെ അമ്മ അച്ഛനുണ്ട്.
ആഹ്, ആഹ്
ഇഞ്ഞ് ഇപ്പ ഇന്ന് പോണം.
ആഹ്
അല്ല ഞാന് ഈ മാസം ആദ്യം വന്നതേ ഇക്കൊരു വയ്യായിക ഒരു സർജറി ഇണ്ടായിര്ന്നു. അപ്പ അത് കഴിഞ്ഞിട്ട് ഇവര് വന്നതാ.
ആഹ്
ആഹ് ആഹ്, അപ്പ ഇഞ്ഞ് ഇപ്പ പോവാ വിചാരിച്ചിട്ട് ഇഞ്ഞ് ഒര് രണ്ടൂസം സ്കൂള് കഴിഞ്ഞ് തിങ്കാളാഴ്ച തൊറക്കും.
ബസ്സ് വെരെ എട് ക്കൂൾത്തെ
ആഹ്, ഒന്ന് ഒരേ ദൂരാണ്.
ആ, അവര് ഏതായാലു ആഹ്.
ഒര് ദൂരം പറഞ്ഞ അങ്കടുംഇങ്കടും ഓഹ്, ഓഹ് അവ്ട്ന്ന് അങ്ങോട്ടെക്ക് ഇള്ളതും ഇവ്ട്ന്ന്ങ്ങനെ രണ്ട് സൈഡിക്കാണ്.
ആഹ്, ആഹ്.
പിന്നെ ഓഹ്, ഇബടെ അരമണിക്കൂർ ഡിസ്റ്റൻസെയൊള്ളു ബസ്സിന് അപ്പ കൊഴപ്പല്ല. അത് നോക്കിട്ട് അന്ന് തന്നെ ചേർത്തിയത്. അപ്പ പിന്നെ നമ്മക്ക് ക്ലാസ് മിസ്സാവില്ലല്ലോ.
ആഹ്, ആഹ്, ആഹ്, ആഹ് ഇന്നാ നമുക്ക് ഇന്ന പോവും ചെയ്യ.
ആ ഇയ്യ് ഇവിടെ നിന്നാലും കൊഴപ്പോല്ലല്ലോ ഇല്ലെങ്കില് ഓരെട്ത്തിക്കിള്ളത് മാത്രാണെങ്കില് രാവിലെ കെട്ടിപ്പെറ്ക്കി ഓടേണ്ടി വരില്ല. വൈക് നല്ലത് ഇന്നലെ ഇങ്ങനെ പറഞ്ഞിട്ട്. അങ്ങനെചേർത്തിയത, ഇല്ലെങ്കിൽ ഗവൺമെന്റ് സ്കൂൾ നമ്മടെ തൊട്ടടുത്ത്ണ്ട്.
ആഹ്, ആഹ്
പിന്നെ ഇങ്ങൻത്തെ അവൻ എൽ കെ ജി പഠിക്കുമ്പോ ഞാൻ ക്യാരിങ്ങു ആയിര്ന്നു. അപ്പൊ
ആഹ്
ഇബട് ഏഹ്, ഏഹ് രണ്ട്ട്ത്തും അവ്ടെ നിർത്തിയ പഠ്പ്പിക്കാനൊന്നും പറ്റ് ല്ലല്ലോ, നമ്മള് കൂടെ നിർത്ത്മ്പോ വേണ്ടേ അപ്പ അപ്പ അങ്ങനെ നോക്കീട്ട് സൗകര്യം നോക്കി
ചേർത്തിയത്. ആഹ്, ആഹ്, ആണോ?
ഇത് കൊർച്ച് കഴിഞ്ഞിട്ട് അങ്ങട്ട് മാറ്റാ വിചാര്ച്ച്ട്ട് ഇത്തിരി പോയി തന്നെ വരാനും പഠിക്കാനൊക്കെ പോണം.
ആഹ്, ആഹ് അവ്ടെ എത്രവരേ ഇള്ളെ, ഇപ്പ പോണോട്ത്ത്, ഇപ്പ പോണോട്ത്ത്?
പോണോട്ത്ത് പത്ത് വരേ ഇണ്ട്. പത്ത് വരേ ഇണ്ട്. താല്പര്യം ഇണ്ടെങ്കി ഇവിടെ സ്റ്റേറ്റ്സിലബസ്സു ആണ്. ഗവൺമെന്റിന്റെ സ്റ്റേസ്സിലബസ്സെന്നെയാണ്. പിന്നെ, പ്രൈവറ്റാവുമ്പോ അയിന്റതായ്റ്റ്ള്ള സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ ഇണ്ടാവ് അല്ലോ. അങ്ങൻത്തൊര് വ്യത്യാസം മാത്രം.
ആഹ്, ആഹ്
ഇപ്പം പിന്നെ ഗവൺമെന്റും പണ്ടത്തെ പോലെ ഒന്നും അല്ല കൊറെ ഉഷാ ഉഷാറായി വന്ന്ണല്ലോ ഉം ഉം
എല്ലാകാര്യത്തിലും ഇപ്പോ കോമ്പറ്റീഷനും കൂട്തെൽ അല്ലെ? പ്രൈവറ്റിനെ വെച്ച് നോക്കുമ്പോ എ പ്ലസിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും
ആഹ് ഗവൺമെന്റാണ്. ഉം ഉം ഇന്നാലും ഇപ്പം നല്ല വർക്കും വെര്ണ് ഇണ്ട്
ആഹ് എങ്ങനെ?
മക്കൾക്ക് ചെയ്യാനൊക്കെ ആക്ടിവിറ്റീസ് ആഹ് വർക്കെൾ ആഹ്
അപ്പം പറയും ചെയ്യോല്ലോ വാട്സപ്പും ഗ്രൂപ്പും കാര്യങ്ങൾ ഒക്കെ ഇള്ളെത് കാര്ണം
ആഹ് ഒക്കെ അറിയാ
ഇല്ലെങ്കി അവര് വന്ന് പർഞ്ഞാൽ അല്ലെ പണ്ട്
ആഹ് ആഹ് ഇപ്പൊ ഒക്കെ ഗ്രൂപ്പാണല്ലോ
ഇപ്പൊ ഗ്രൂപ്പ് ആണല്ലോ ഇപ്പൊ ബെല്ല് അടിച്ചെയിന്റെ പിന്നാലെ നോട്ടിഫിക്കേഷെൻ വന്നോണ്ട് ഇരി
അ ആഹ്
അപ്പം അന്നന്നുള്ള കാര്യങ്ങളും വർക്കും അത് കാരണം അവരെ ലോടും കൊറയോ ലോ പെട്ടന്ന് അവര് പാരെൻസ് അറിയുംന്ന് ഇള്ളൊരു കാരണം പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് അവരും കൂടിയിരുന്ന് ചെയ്യുമ്പളെയ് ഇപ്പം സെമിനാറും കാര്യങ്ങളൊക്കെ വെര്മ്പളാവും നാളെ നാളെ പർണ് നീട്ടി വെ ക്കുമ്പോ ഓക്കെ താത്ത ഞാൻ വിളിക്കാവേ
ആഹ് ശരി ആഹ്